ആഹ് പറഞ്ഞി ആഹ് പറയാ
ആഹ്, പറ.. പറ
വിശേഷങ്ങള് ഹലോ ആ പറെ മഴയൊക്കെ ഉണ്ടോ അവടെ?
ആഹ് മഴയുണ്ട് പിന്നെ ഇപ്പോ ഇല്ല തോന്നു നിക്കുവാ
ഇപ്പൊ തോന്നിയിരിക്കയാന്നോ ഉം-
ആഹ് ഇപ്പ തോർന്നിരിക്കയാ, എന്റെ വീട്ടി ഏ ഞാനും അമ്മയും പിള്ളേരൊക്കെ ഉണ്ട് നട്ടുവേദനെ പിള്ളാരൊക്കെ ആഹ് ആഹ്
മോളുണ്ടായിരുന്നു മോളെ അയച്ച്
മ് പിന്നെ മോക്ക് കുട്ട്യേളൊക്കെ ഉണ്ടോ?
ആഹ് ഒരാളുണ്ട്
മോനെ
മോന് ഒരാളുണ്ട്
മോള മോൻ പഠിക്കുവാന്നോ
ഉം പഠിക്കയാ
അതെത്രേലാ ഒന്നിലോ ആഹ് മിടുക്കൻ ആണോ മിടുക്കാനാണോ
ആ പിടിക്കണം മിടുക്കന അത് അടിച്ച് പൊട്ടിക്കാനൊക്കെ പോന്നുണ്ട് പിന്നെ ആഹ് ശനിയും ഞായറൂകുടെ ആഡ്സിന്റെ ക്ലാസ് അവി ഇത്തിരിയും മുൻപെ വിളിച്ച് പറഞ് നാളെ ഇനി ഇപ്പ പഠ്ത്ത മുണ്ടന്ന്
ആഹ് അത് എവിടാ അടുത്തെ എങ്ങനാന്നാ
അടുത്താ
അതുകൊണ്ട് ഇനി മറ്റന്നാളെ ഡാൻസിനൊക്കെ പോകാനൊക്കത്തോള്ളരിക്കും
ആം ശരിയാ
ഉം
അവിടെ ഏതാ പഠിക്കുന്നത്
അഹ് ഒന്നില് ഒന്നാം ക്ലാസില് ഐ സി സ്‌ സി
അല്ല അ ഡാൻസ്
ഡാൻസ് സിനിമാറ്റിക്ക് ഡൻസ്
സിനിമാറ്റിക്കാണോ
ആഹ്
എന്നട്ട് സ്കൂളിലൊക്കെ കളിക്കൂല്ലേ
സ്കൂളിൽ അല്ലാതെ അവരുടെ ഈ പഠിക്കുന്നടത്ത് ത്ത് അവന്റെ അവിടെ റിഹെഴ്സലോക്കെ ഉണ്ടായിരുന്ന്
ഉം മുകളിലിരിക്കുന്നവരെ കളിയായിട്ടില്ല വന്നിട്ടില്ല
അത് ശരി
ക്ലാസ്ഒക്കെ തൊടങ്ങിയതല്ലേ ഉള്ളൂ
ആഹ് ആഹ്
ആ അതൊക്കെ കാണൂ ഒന്നില്ലായാലെന്ത് വാ യ്യ കൊച്ചിനെടുക്കാൻ വയ്യാത്ത പുസ്തകങ്ങളാ താങ്ങി കൊണ്ട് നടക്കാൻ പോലും വയ്യന്ന് പക്ഷെ ഒരിക്ക പുസ്തകം കൊണ്ട് വന്നല് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇപ്പ
പിന്നെ വണ്ടി പോന്നൊണ്ട് വല്യ കോയ
ഇവിടെ പോയില്ല
സ്കൂൾ വണ്ടി
വണ്ടില് വണ്ടി പോയിം വരേം ചെയ്യുന്നോണ്ട് കൊഴപ്പല്യ
കൊഴപ്പോ ഇല്ല
ഉം
അല്ലങ്കെ പോയെന
പിന്നെ നമ്മളൊക്കെ പഠിക്കാബോന്തുവാ ഒരു സ്ലെയിറ്റും ഒരു ബുക്കും ഉണ്ട് വലിയ വെള്ളം ഒരു ചേറ്റ് മാത്രം കാണും.
അതെ കാണൂ അത് ചിലപ്പോ പൊട്ടിയത് ചിലപ്പോ പൊട്ടിയതായിരിക്കും
ഉ ഇപ്പൊ ഒന്ന് കാണണം പിള്ളേർ പോന്നത് എൽ കെ ജി, പഠിക്കുന്ന പുള്ളേരന്നെ പോന്നത് കാണണം. അവർക്ക് എടുക്കാൻ കയിയാത്ത ബുക്കുആയിട്ടാ
ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു സ്ലെറ്റ് ഒരു അതും പൊട്ടി അറ്റം പൊട്ടിയതൊക്കെ ആയിരിക്കും വരെ പെൻസിലും എടുത്ത് പോവും പിന്നേ എന്റ നോട്ട് പത്തി പഠിക്കാറായപ്പോഴത്തേക്ക് പെന്സില് പെന്സില് ഒക്കെ ആയിട്ട് എന്തുവാ കവർ മഴ പെയ്തു പോയാ വെറെ വെള്ള കവറുണ്ടല്ലേ. ആ കവറിനകത്തക്കൊ പൊതിഞ്ഞ് കൈ പിടിച്ചോണ്ട് പോവും. ആഹ് ഒര് ചേമ്പേല വെട്ടി
ഹ്ഹ്, ന്നും പറയണ്ട. പണ്ടത്തെ കാര്യങ്ങളൊന്നും
ചിലപ്പോൾ വാഴയിലെ ആയിരിക്കും കുടാ, ചിലപ്പോൾ ചേർപ്പല ആയിരിക്കും കുടാ, അങ്ങനെയൊക്കെയാണ്. സ്കൂളിൽ പെക്കോണ്ടിരുന്നത്.
ഇപ്പഴ ഇപ്പയുള്ള പിള്ളർക്കോ
പക്ഷെ ആഹ് പിന്നെ പിന്നെ അത് കുറച്ച നാളൊക്കെ അത് ഞാൻ കേ അങ്ങനെയൊക്കെ കണ്ടിട്ടേ ഉള്ളു പക്ഷെ എനിക്ക് ആ സാഹചര്യം വന്നില്ലായിരുന്ന്
ഏഹ്
എനിക്ക് എല്ലാരും എന്റെ കൂടെള്ളവരൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് പേർഷ ടെയൊക്കെ ഉണ്ടായിരുന്നു.
ഉം പുള്ളി കൂടെക്കെ ഉണ്ടായിരുന്നു
ഉം
എന്നാ ഞങ്ങളുടെ കൂടെ വരുന്ന കുട്ടിക്കളെല്ലാം ഇങ്ങനെ പോന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആ പിന്നെ സ്കൂളിൽ പോന്ന വഴക്ക ഇപ്പോഴല്ലേ സ്കൂൾ വണ്ടിയൊക്കെ ഇറങ്ങിയത് അന്നൊ സ്കൂളി നടന്നല്ലേ പോന്നേ പോന്ന വഴിക്ക് വല്ല മാങ്ങയുടെ വല്ല പേരമരത്തിന്റെ മൂട്ടിലോ പോന്നവഴി ക്കേ കെടക്കുന്ന മാങ്ങയാ പേരക്കൊയോക്കെ പറുക്കി എത്തുന്നുണ്ടല്ലേ പോന്നേ പിന്നെ അതങ്ങരെ വീട്ടില മുല്ല പൂണ്ടെങ്കില് അത്‌ന്റെ മുട്ടും താളവം. പിറ്റേന്ന് വെച്ചോണ്ട് പോകാൻ വേണ്ടി മുട്ടൊക്കെ പറിച്ച്
ആഹ്, പ്പൊ ആര അങ്ങനെ പോകന്നത്. ഇപ്പ വല്ലരും നടന്നു പോന്നോ
പ്പ് ഇപ്പൊ ആരും നടന്നു പോകുന്നില്ല വണ്ടി സൗക
പ്പൊ എല്ലാ സ്കൂളിന്നും സ്കൂൾ വണ്ടി ഉണ്ട് പ്പൊ.
ബസ്സ് ആ സ്കൂൾ വണ്ടിയുണ്ട് സ്കൂൾ വണ്ടി ഉണ്ടായിട്ട് സ്കൂൾ വണ്ടി ഉണ്ടായിട്ട് രക്ഷിതാക്കക്ക് അത് ഉറപ്പില്ലാഞ്
ഉം
പോയാ തെള്ളുടിയും കൊള്ളുംന്ന് പറഞ് പിന്നെ ഓട്ടോ ബുക്ക് ചെയ്ത് ഓട്ടോയിലാ പോവുന്നേ താണ്ട് അറുനുറ് രൂപ ഓട്ടോ കൂലി
ഉം ഇന്ന്പ്പോ ഇവിടെയെന്നെ ഉണ്ട് ഇത് ഞാൻകണ്ടിന്ന് വൈകീട്ട് ഇങ്ങോട്ട്‌ വന്നപ്പോ ഓട്ടോക്കകത്ത് പിള്ളെരെ കൊണ്ട് വ
ആഹ് കഴിഞ്ഞ പ്രാവശ്യം നാണൂറ ള്ളായിരുന്നു ഇപ്പൊ അറുന്നൂറ് രൂപ ഓട്ടോ കൂലി
ഉം അവർക്ക് വേണ്ടേ അവരും പറയത്തില്ലേ എണ്ണക്ക് വേല കൂടി
ആഹ് എണ്ണക്ക്‌ വേല കൂട്ടിയന്നേരം അവരയും കുറ്റം പറയാനോക്കത്തില്ല അവരേം കുറ്റം പറയാനോക്കത്തില്ല എണ്ണകേക്കെ വില കൂടി ഇനിയിപ്പൊ താണ്ടേ കുറയ്ക്കാൻ പോവാന്ന് പറയ്ന്ന് അന്നേരവര് ചാർജ് കുറയ്‌ക്കോ
അഹ് അന്നേരം കുറക്കത്തില്ല അവര്ന്തായാലും കൂട്ടിയതിനി കൊറക്കത്തില്ല ഉം ഉം ഇല്ല
ഇപ്പം പുള്ളേരെ രക്ഷിതാക്കളെല്ലാരും കൂടെ പറയണംന്ന് പറനിരിക്കത്രെ തരാൻ ഒക്കത്തില്ല
ആഹ് ശരി
അതിക ദൂരവില്ലല്ലേ
ആഹ് ദൂരം ഇല്ല എന്നാ ഇപ്പൊ ആരും പിള്ളോര നടത്തിചു വിടത്തും ഇല്ല
ഇവിടതുംല്ല
ഉം
പറപ്പിച്ച് വിടാൻ പറ്റത്തില്ല ഇപ്പഴത്തെ വണ്ടിയുടെ പച്ചലതല്ലതല്ലേ റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ നമ്മ വല്ലവർക്ക പോലും നടക്കാൻ പറ്റുന്നില്ല
നക്കത്തില്ല
ആ കൊച്ചങ്ങൾ അങ്ങനെ പോകും
മം
അതൊക്കെ അല്ലേ ഭയങ്കര ബുദ്ധിമുട്ട്
ഉം
പിന്നെ പണ്ട് പണ്ടെന്ന് വെച്ചാ ഇടക്കാലം വന്നപ്പോഴത്തേക്ക് പിന്നെ നല്ല സ്കൂളുകളൊക്കെ പോക്ന്ന കുട്ടികളൊക്കെ ഉണ്ട്
മം
ആ പെറ്റിയൊക്കെ അത് നല്ല സ്കൂളിൽ പോകുന്ന കുട്ടികളെ കണ്ടാലറിയാം അതാര്യം നേരെ വന്നോ വാ ഒന്നും അല്ല അലോമനേയും പെട്ടി
മം ആഏ ആഹ്
ആഹ് അലോമനയും പെട്ടിയാണ് അന്ന് എല്ലാ കൊച്ചുങ്ങളും കൈ പിടിച്ചോണ്ട്
ആഹ്
ആ അന്ന അതായിരുന്നാ ആ കാലത്തൊക്കെ അതായിരുന്നു അന്നത്തെ പ്രശൻ
മം
പിന്നെ നമ്മള് കൈ പിടിച്ച കഴിഞ്ഞ പിന്നെ അപ്പോഴത്തേക്ക് തോള് തോളെലിട്ന്ന ആകശവാണ് തോൾ സഞ്ചി ഒണ്ടല്ലോ? തുണി സഞ്ചി
ഒക്കെ ഓർത്തായിപ്പഴത്തെ പിള്ളേർ ക്കല്ല അന്ത കാര്യങ്ങളൊക്കെ വർത്ത
പറഞ്ഞാലേ നാലിലോ അഞ്ചിലോ ആയാൽ പോലും മലയാളം ഒന്നും വായിക്കാനും എഴുതാനും പഠിക്കും ത്തില്ലക്കെ മിക്കകുട്ടികളും
കേ ന്നോർക്ക്റിയാം
ആ ഇപ്പൊ എൽ കെ ജി പോന്നാനോക്കെ ഇപ്പോ ഇംഗ്ലീഷ് വേണോ ഹിന്ദി വേണോ മലയാളം വേണ എന്താ വേണം
ഓഹ് എന്റെ മോന്റെ കൊച് മൂന്ന് വയസ്സായേള്ളൂ അയിന് ഇംഗ്ലീഷ്ല്ലാം അറിയാ.
അറിയ ആഹ് അതാ പറഞ്ഞത്
ഉം
അതെ സമയം നമ്മക്ക
അതെല്ലാം പറയെം ചെയ്യും
ആഹ് അത്പോലെ ആരുന്നു അവിടേം പിള്ളേർ
ഉം
അക്കണക്കി നമ്മ
ആഹ് അതല്ലേ ആ നമ്മ റിയത്തില്ലായിരുന്നു
ആ
യാദർശ്യ ക്ലാസ്സിൽ ഒരു കുട്ടിയെങ്ങണ ആയിരിക്കും അല്ലെങ്കിലും ഒര് ഇച്ചിരി അറിയാവുന്നെ
മ്മ്
പരീക്ഷ കഴിഞ്ഞാ ഫോണ് ആ ക്ലാസ്സിലുള്ള മൊത്ത കുട്ടികളേം ഫോട്ടോയും
ഏഹ്
ആ എ പ്ലസ് ഒന്നും പറഞ്ഞു അന്ന് പ്ലസ്ന്നുംല്ലല്ലേ എന്നാ അത് ഇത്രാ ഇരുന്നൂറില് ഇത്ര അങ്ങനൊക്കെല്ലെ ആര്ടെ. അടിസ്ഥാനത്തിലല്ലെ ആഹ്
ഫസ്റ്റ് ക്ലാസ്. സെക്കൻ ക്ലാസ്ന്ന് പറഞ്ഞൊ
ആഹ് ഫസ് ക്ലാസ്സ് സെക്കൻ ക്ലാസ്. പിന്നെ പത്തിലൊക്കെ ആണെങ്കി ഇരുന്നൂറ്റി പത്ത് മാർക്ക് വേണായിരുന്നു
ഉം
ഇപ്പ എല്ലാ ഏ പ്ലസ്സ്
ഉം
അതാ അന്നൊക്കേന്ന് വെച്ച പത്താം ക്ലാസ്സ് ജയിക്കന്ന് പത്താം ക്ലാസ്സ് ജയി ഇന്നെ എന്തൊ ഒന്നൊ രണ്ടൊ കുട്ടീള് ജയിക്കും
ആഹ് ഇപ്പൊ ഇപ്പൊ ആരും ഇപ്പൊ ആരും തോക്കുന്നില്ലല്ലൊ. എല്ലരും ജയിക്ക എല്ലരും അങ്ങ് ഏ പ്ലസ്സ് കാര
അഹ് ഇപ്പല്ലരും ജയിക്ക
അങ്ങനൊക്കെ വയ് മാറി പോയി പ്പൊ എല്ലാരും
പിന്നേ ഒരുപാട് മാറ്റം വന്നിര്ന്നു
മൊബൈല് കാണിച്ചെങ്കിലെ പുള്ളാര് ചോറ് തിന്നത്തുള്ളു
ആഹ് പണ്ടൊക്ക്യാ പണ്ടൊക്കെ കഴിക്കാനില്ലാതെ നടന്നീര്ന്നു
കഴിക്കാനില്ലാ ഒര് ഒര് സമയത്ത് കഴിക്കാനില്ല പിന്നെ വെടക്കാലം വന്നപ്പൊഴ്ത്തേക്ക് പിന്ന പുള്ളാരെക്കെ ഓന്റെ കാക്ക തോണ്ടെങ്ങനെ പിന്നെ അകിളി തോണ്ടെ മോനെ അങ്ങനെയൊക്കെ പറഞ്ഞല്ലെ പിന്നെ വാരി കൊട്ക്ക്ന്നത് ഏഹ് മിറ്റത്തെല്ലാം കൊണ്ട്ടന്ന് അതും ഇതും കാണിച്ചും കഥ പറഞ്ഞോണ്ടും പ്പങ്ങനൊക്കെ. കേബ്ള്ടക്കാരനാ പുള്ളാരൊക്കെ ഇ യോറ് കൊണ്ട്ത്തര്നെ ഇപ്പൊ ഈ മൊബൈല് എങ്ങോട്ടോണാക്കി വച്ച്ട്ട്
ഉം ആഹ് അങ്ങനൊക്കെ കാണിക്ക്ന്ന പുള്ളാരുണ്ട് പഷെ ഒന്ന് അങ്ങനെ കാണി കഴിക്കാതെ കഴിക്കുന്നവരുണ്ട് തള്ളമാര് പറയു അതൊക്കെ ചള്ള് ശീലങ്ങള ആഹ് ഇവിട്ത്തെ ഇവിടുത്തെ കൊച്ചിന് ഇവിട്ത്തെ കൊച്ചിന് അങ്ങനെ കാണിക്കത്തില്ല ഉം അതെ അങ്ങനത് കഴിക്കണ്ടാന്നറയും
അഹ് ശരി
അയലത്തെ വീട്ട്ലൊക്കെ കൊണ്ട് നടന്ന് ഒകെ ത് വാരി കൊട്ക്ക്യാ
ആഹ് അതാ നല്ലത്
അത് അല്ല മൊബൈല് കാണിച്ച്ള്ള തീറ്റി ഇല്ല അങ്ങനെ അങ്ങനെ കഴിക്കണ്ട
ആഹ് ആഹ് ശരിയെന്ന താങ്
ചെയ്യുന്ന്
എന്ത്